ഓഹ്
കേൾക്ക്ന്നില്ലേ
ആഹ്‌ കേക്ക്ന്ന്ണ്ട്
ഉം എന്താ വിശേഷിച്ച്
ആഹ് ഇവിടെന്താ നല്ല വിശേഷം
ഉം ഫുഡൊക്കെ കയ്ച്ചോ
ഇല്ല കഴിച്ചില്ല എല്ലാ ആക്കി ഫ്രഷായിട്ടിവിടിങ്ങെനെ ഇരിക്ക്യുന്നു പിന്നെ കഴിക്കാന്ന് വിചാരിച്ച് വെശെക്ക്ന്ന്ല്ല
ആഹ്‌
ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഇവലൊക്കെ പള്ളീ പോയതാണ് വന്നില്ല
അതേല്ലേ ആഹ്‌ പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ലായിരിക്ക്യും അല്ലേ അവിടെ എന്താ സ്പെഷ്യെല്
ഇന്ന് വെള്ള്യായോണ്ട് തേങ്ങാച്ചോറും ചിക്കൻ കറിയും
ആഹാ
ഉം
എല്ലാ വെള്ള്യാഴ്ചേം കാണു അല്ലേ സ്പെഷ്യെലെന്തേലും
എന്തെങ്കിലൊക്കെണ്ടാക്കും ചെലെ വെള്ള്യായ്ചകളിലൊക്കെ അധികും ണ്ടാക്കാറ്ണ്ട്
അതേല്ലേ
ഉം ങ്ങെക്കന്താ ഫുഡ്
ഏഹ് ഇവിടെ ഇന്ന് നത്തോലിയാ
ഏഹ്
നെത്തോലിയ കിട്ട്യേ അപ്പം ങ്ങ
ഉം ഉം ആഹ് ആഹ് വീട്ടിലാരൊക്കെണ്ട് ഓഹ്‌ അതൊക്കെ രാവിലെന്നെ കഴിയും
ഇവ്ടെ ഞാനും ഹസ്സും മക്കളും
ഏഹ്‌
മക്കള് ചെറിയ മക്കളാ ആഹ് അംഗനവാടി പോയേക്ക്ന്ന്
ആഹ്‌ എത്ര ആൾണ്ട്
രണ്ട് പേര്
ആഹ്‌ ഏഹ്‌
മൂന്ന് വയസ ആാവുന്നതേ ഉള്ളു അപ്പൊ രണ്ടുപേരേ കൂടെ പകൽ തനിയെ നോക്കാൻ പാടായതുകൊണ്ട്
ആഹ്‌ അങ്കൻവാടിയും ഉണ്ട് അതെ ആഹ്‌ പോവാൻ മടി ഉണ്ടോ
ഇല്ല മടൊന്നുമല്ല കേട്ടോ രണ്ടു പേരൂടെ ഒന്നിച്ചാണെങ്കില് കൊഴപ്പൊന്നുമില്ല ഒറ്റയ്ക്ക് ഒറ്റ ഒക്ക എവിയേലും വാങ്ങുമ്പോഴാണ് പാട് ഒന്നിച് എവിടെണെങ്കലും പോയിക്കോളും കുഴപ്പമില്ല
ഉം
മക്കളൊക്കെ സ്കൂളിൽ പോയോ
ആഹ്‌ ഒരാൾക്കള്ളൂന്ന് സ്കൂള് ഒരാക്ക ഇല്ല
ആഹ്ഹ്
പിന്നെ ഒരാൾ പിന്നെ അംഗൻവാടി പോയക്ക ചെറുതെ മൂന്നാളാണ് ആഹ്‌ വലിയൊന് സ്കൂളിൽ പോയണേ
ആഹ്‌
രണ്ടാമത്തെ ഓൻ ഇൻ ക്ലാസ്സില് ഇല്ല നാളെയാണ് വെള്ളി ലീവാണ്
അതെല്ലേ
ഉം പിന്നെന്താ മഴ ഇണ്ടോ അവിടെ
ഇവിടെ രാവിലെ മഴയ ഉണ്ടായിന്ന് ഇപ്പൊ നല്ല വെയില അവിടെയോ
ഇവിടെല്ല അങ്ങനെ ചാറിട്ടള്ളതിന് മര അപ്പൊ നല്ല വെലുണ്ട്
അതെല്ലേ
ഉം വേദിയില്ല
ആഹ്
നല്ല പെയ്യാനുള്ള ഒക്കൊക്കെ ഉണ്ടായി ഓ അതെലേള്ളൂ അതെല്ലോോടുത്തണ്ട് ഞമ്മൾ വിചാരിക്ക നഞമ്മളെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഇടെ പോഓ എവിടുത്തപ്പ ച്ചിങ്ങ ദക്കം തന്നെ ആഹ് രാത്രി ഉണ്ട് രാത്രിുണ്ട് ചേച്ച
അതെല്ലേ
ആഹ് എന്നട്ട് നമ്മുക്കൊരു എടുങ്ങാറാ കാണുമ്പോളേ അത കൊറേ അതും ഇതൊക്കെ ഇട്ട് തൊടച്ച് നോക്കും എന്ത് തൊടിച്ചിട്ട എന്താവലായിട്ട് പോവില്ല
അത് തോടയ്ക്കുന്ന നമ്മുടെ ക്ലീനിങ്ങിന്റെ ഒന്നും പ്രശ്നല്ല
ആഹ് അല്ല ഞാൻ വിചാരിച്ച അതാണ് ന്ന് ഞമ്മളെ വീട്ടിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കൂ ഞാനേ ഇവിടെക്ക പോയടത്തൊ ഒക്കെ ഉണ്ട് അത് അപ്പോള എനിക്ക് മനസ്സിലായി അതെല്ലാം കൊടുത്തണ്ട്
ആഹ് അപ്പൊ മഴ സമയം തണുപ്പകുമ്പോ എനിക്ക് തോന്നുന്നു ഈച്ച കൂടുതലായിട്ട് ഉണ്ടാവോന്ന് തോന്നുന്നു
ആഹ് പിന്നെ ആഹ് അതന്നെ ആഹ് എന്തക്കോ എല്ലാം പറന്നൊക്കെ പറഞ്ഞ രോഗം ഉണ്ടല്ലോ
അതെ അതെ ബോളെയുള്ള ആരോ വന്നിട്ടുണ്ടെന്ന് പറയുന്നത കേട്ട്
ആഹ് പല എന്തൊക്കെ വാർത്തൽ അങ്ങ് കേക്കണം അതന്നെ അറിയില്ല
ഒരു കൊറോണ വന്ന ക്ഷീണം ഇതുവരെ മാറില്ല കൊറോണ കാലമൊക്കെ പാടായിരുന്നോ?
ഓഹ് അതൊക്കെ പാടന്നനി ജോലിയല്ല അങ്ങനെ വീട്ടിലന്നെല്ല നയോ കൊറെേക്ക അല ഇ കാ അല് മഞ്ഞപ്പിത്തും അതൊക്കെ ഉണ്ടായി അതില് കൊറോണയില് ലോക്ക്ഡൗണും എഴുതും പോവാനും വയ്യ വീട്ട കൂടും പോവാൻ കഴിയാത്ത അങ്ങനത്തൊക്കെ ഒരു ഇതിലന്
അഹ് കാലൊക്കെ കഴിഞ്ഞ് ഇപ്പ പുതിയ പുതിയ അസുഖങ്ങൾ വരുന്നു അതെ. നമ്മൾ ജോലിയൊന്നും ഇല്ലെങ്കിൽ ആ ഒരു ടൈം ഒക്കെ തരണം ചെയ്തന്നുള്ളതല്ലേ
ഇപ്പോഅവളൾ നീങ്ങി പോയി.
അതെ.
ഉ അതിലന്നെ ഒരു പെരുന്നാള് നോമ്പൊക്കെ പെട്ടീന് അതില് അഹ് അന്നൊക്കെ വീട്ട ല എനേലും പോയിട്ടുംല്ല. അ ന്ന അങ്ങനെ എ യി ലും പോവാനും പറ്റു ചൂലല്ല അങ്ങനെ ഉം.
കല്യാണങ്ങളില്ല. എങ്ങും പോകണ്ട വീട് തന്നെ ആതെ വീട് തന്നെ പൊറത്തുഒന്നും ആരേ കാണണ്ടാ, ആരോടും മിണ്ട വേണ്ടാ.
മി ണ്ടണ്ട ഒന്നും അങ്ങട്ട് ഷെയർ ചെയ്യാൻ പറ്റൂല, അങ്ങനൊക്കെ എന്.
പനി വന്നാ തന്നെ പേടിയായിരിക്കുംല്ലേ ആ കൃഷിയ കൃഷിയായിട്ടൊന്നും ഇല്ല ഇവിടെ വാഴയൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ ചെറിയ ചെറിയതായ ചെടികളോ തക്കാളി അങ്ങനോന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല അപ്പോഴേ രണ്ട് കൂടെ ന്റെ മണ്ടനുള്ളി എടുക്കും ഹ് ഹ് ഹാ അത് വളർന്ന് വെരാൻ സമ്മതിക്കത്തില്ല.
ആ. ഞാനൊക്കെ ഒന്ന് വൽതായിട്ട് വാണം.
അതാ..
അത് ഇവിടെന്നല്ല എവിടെലും ബന്ധുക്കളുടെ വീട്ടിൽ പോയാലും അവിടുത്തെ ചെടിയെല്ലാം നശിപ്പി നൽ
ആ ആ ചെറിയ മക്കളല്ലേ, ഓലെ പ്രായപ അ ത് ല്ലെ.
പറഞ്ഞു കൊടുക്കു അന്നാലും കുഞ്ഞുങ്ങളല്ലേ അറിയത്തില്ലല്ലോ പിന്നേും പിന്നെ അത് തന്നെ ചെയ്യും.
ആ.
ടീച്ചറോടൊക്കെ ആകുമ്പോ അവർക്ക് അതിനോടൊരു താല്പര്യം വെരുമ്പം വേണം ന്തെലു ഒക്കെ വെച്ചു പിടിപ്പിക്കാന്. അവിടെ ഉണ്ടോ കൃ ചെറിയ കൃഷി?
എത് അങ്ങനൊന്നുല്ല വാഴ വാഴ ണ്ട് അ ല്ലാത്ത ഒന്നുല്ല. ആദ്യാ ക്കെ ണ്ടായിനി ഇപ്പ പിന്നെ അയിനൊന്നു ആട്ട് ഒരുങ്ങൂല.
അല്ലാതെന്നെ വീട്ടിൽ ആവശ്യത്തിന് പണികൾഉണ്ട്
ആ ഹ് ഹ് ഹ് ഹ് അതെന്നെ ഓല് പറഞ്ഞേക്കലൂ ഒക്കാവുമ്പോത്ത്നെ ന്നെ
ഉം..
പാചകം പാചകം കഴിയുമ്പോ വീട് വൃ ർ ത്തിക്കല് വീട് വൃത്തിയാക്കല്, അലക്ക് അലക്കം വറക്കം
അതന്നെല്ലേ പണി നേരമ്പെൾത്ത് രാത്രി ആവ്ണ്. വീണ്ടും അതെന്നെ ആ ജോലിന്നെ എട്ക്ണ്.
ആ അല്ല അതിനൊരു സ്റ്റോപ്പു ഇല്ലല്ലോ. എല്ലാ ദിവസവും ത് ചെയ്യാറുണ്ടല്ലോ ഹ് ഹ് ഹ്.
ഒരു ഒയ് വുല്ല എന്നും ഒരേ പണി ന്നെണ്.
ബോറടിച്ചാലും ഇഷ്ടപ്പെട്ടില്ലെലും ചെയ്തല്ലേ പറ്റു.
ആ അതെന്നെ വയ്യെങ്കിലും മാണം ചെയ്യ.
അതെ.
അപ്പളു റസ്റ്റ് ഇല്ലല്ലോ.
അതാണ്.
ഉം
നമ്മള് നമ്മള് ചെയ്തില്ലെങ്കി നമ്മള് തന്നെ കഷ്ടപ്പെട
അതെന്നെ പിന്നെ എരട്ടി പണി ആരിക്കും
അതാ
മ്
തുണിയലക്കാലാണ് ഏറ്റവും പാടുള്ള ജോലി.
ആഹ് പിന്നെ ഇപ്പ മെഷീള്ളോണ്ട്ന്നെ കൊഴപ്പല്ല.
ആഹ്
മെഷീല് ആദ്യൊക്കെ നല്ല പാടായ്നി പിന്നെ ഇപ്പൊ പിന്നെ മെഷി അതുകൊണ്ട് തന്നെ ഇപ്പോ വല്യ കൊഴപ്പില്ല ആഹ്
ആ ഇവിടെ മെഷീൻ വാങ്ങണോന്ന് ആലോചിക്കുന്ന്.
ആഹ്
ആ ഇഷ്ടംപോലെണ്ട് രണ്ടു പേരുടെയും തന്നെ ഒരുപാട്ണ്ട്.
ആഹ് ആഹ് രണ്ട് പേരൂടി ആയ ഒറ്റ ഒപ്പന്നെ ആയോണ്ട് അധി രണ്ടാവൊല്ലോ ഇവടെ അങ്ങനെ അവര് ഇതില് ഇൻക്ക് സുഖം ആ പനിയൊക്കെ ആയെന്നെ അലക്കാനും ആ തീരെ വയ്യ അപ്പൊപ്പിന്നെ അങ്ങനെ ഇങ്ങ്ട് വാങ്ങി എന്തിയ്യാനെ
ആഹ്
അപ്പൊ അപ്പളൊക്കെ അയിന്റിത് അറിയുള്ളേ നമ്മക്ക് വയ്യാതാവുമ്പൊഴാണ്
അതാ
ഉം ഉം അപ്പൊ പിന്നെ ഇക്കാ ഇട്ടുടുത്താ മതി തി എന്നാലും
ആഹ് അങ്ങ്ട്
എന്നാലും പണിയന്നെയാണ് ഇിട്ടിട്ട് ഇതാക്കിയ ഒരു പണിയന്നെയാണ്
ആഹ്
എന്നാലും കൊഴപ്പില്ല കൊടുങ്ങുമ്പോക്കെ എപ്പോഴും ഇടൂല ഉം
അലക്കുന്നതും പിഴിയുന്നതും ഒക്ക ഒഴിവാക്കാം എന്നാലും നമ്മളന്നെ എടുത്ത് വിരി
ആഹ് അതന്നെ അതൊക്ക നമ്മളന്നെ ചെയ്യണം
അതാ
പിന്നെ മക്കൾത്തൊക്ക കൊറേക്ക ഞാൻ അവരോട് പറയുട്ടോ ചെയ്യാന് മക് മട്ക്കി വെക്കാനൊക്ക അവരോട് പറയും
നല്ല കാര്യാം നമ്മള് കുഞ്ഞിലെ തന്നെ ഓരോരോ ചെറിയ ചെറിയ ജോലികള് ചെയ്ത് ശീലിക്കാങ്കില് വലുതാകുമ്പോ അവർക്കും ഒരു ഗുണവാണ് നമുക്കും ഒരു ഗുണവാണ്
ഇവിടെ ഞാൻ എല്ലാം ചെയ്യിപ്പിക്കിണ്ട് എല്ലാ ജോലിയും ഓല് ദോല് കഴിച്ച പാത്രക്കെ ഓലന്നെ കഴകു അല്ലേ അവനൊക്കെ ചെയ്യും ഉം പക്ഷെ നമ്മക്ക് ആഹ് പിന്നെ ഓല് ഓലെ റൂമത്തെ ബെഡ്ഷീറ്റ് ഒക്ക ഓലന്നെ വിരിച്ചിടല് രാവിലെ ആയാല്
ആഹ് ഇതാ ചെറുതിലേ തന്നെ ചെയ്യിപ്പിക്ക ആണെന്നൊണ്ടേല്
എൻക്ക് അങ്ങനത്തൊക്ക വലിയ ഇതാ അപ്പൊ അങ്ങനെ ചെയ്യിക്കണംന്നാണ് എന്റൊരു മൈൻഡ് പിന്നെ ഉം ഉം ഉം ഏത് ഇതായാലും ഓല് ചെയ്യലുംണ്ട്ട്ടോ ഇണ്ടെങ്കി നിക്കെല്ലാം പണിക്കൂലും സഹായിക് ക്കലും ഉണ്ട് ക്ലാസ്സില്ലാത്തന്നൊക്കെ മുറ്റടിക്കാൻ പറഞ്ഞാ അടിക്കും ആഹ് അതന്നെ
ആയോ വാ
ആഹ് ആഹ് പണ്ടത്തെ ആൾക്കാരൊന്നും അതൊന്നും ചെയ്യൂലല്ലോ ഇപ്പ പിന്നെ എല്ലാരും
ചെലവരൊക്ക ചെറുപ്പത്തിലേ ചെയ്യി
ആഹ് അതന്നെ ആഹ് ഒന്നും ചെയ്യിക്കൂല ആണ് കുട്ടികളാണെന്നട്ട്
അതെ
മ്
അതേ പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കി പറയേം വേണ്ട ചെയ്യിക്കത്തേ ഇല്ല ആൺകുട്ടികളെ കൊണ്ട്
ആഹ് അതാ ഞാൻ പറഞ്ഞത് ആഹ് തീരെ ചെയ്യിക്കൂല ഇവടെ മൂന്ന് ആൺകുട്ടികളാ അപ്പ പിന്നെ അവലോട എല്ലോം ചെയ്യിപ്പി
ആഹ് അത് അമ്മമാർക്ക് പക്ഷെ അത് ചെയ്ത് കൊടുക്കാനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അവര് ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ ഇത് ഇവരുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന ഭാര്യമാർക്കാണ് പണി കിട്ടുന്നത്
അതന്നെ ആഹ് അപ്പൊ ഞാൻ പറയും ഇങ്ങള് വലുതായ ഇങ്ങക്കന്നെ ഗുണം അങ്ങനെ ചെയ്താല് ന്നൊക്ക പറയും ഞാനവലോട് ഉം അങ്നെ ചെയ്യേം ചെയ്യും കൊഴപ്പൊന്നുല്ല ഇപ്പൊക്കെ ചെയ്യണ്ട് ഇനിയിപ്പ എങ്ങനേന്നും അറിയില
ഉം ന്നാ ഓക്കെട്ടോ ഞാൻ പിന്നെ വിളിക്ക ഓ ഓക്കെ